ലോ നല്ല വിശേഷം
മായൊക്കെ ഇണ്ടോ അവിടെ ചായൊക്കെ കുടിച്ചോ
ആഹ് മഴ ഇപ്പൊ കൊറച്ച് കൊറവുണ്ട്
ഇവിടെന്നന്നെ ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ഉച്ചക്ക് ശേഷം നല്ല കുറവുണ്ട് ഇപ്പ അത് നല്ല മയക്കാറൊക്കെ മൂടി വരുന്നുണ്ട്
ലൊ ഇവിടെ രാ ഇന്നലെ രണ്ടീസായിട്ട് നല്ല മഴയായിരുന്നു
രണ്ടീസംയിട്ടല്ല ഒരാഴ്ച ആയിട്ടെന്നേ മഴ തന്നെയാണ്
ആഹ് ഇവിടെ രണ്ടു മൂന്നു ഇതന്നെ അതേപോലെ നല്ല മഴെന്നെ ആയിരുന്നു ചെറിയ വെളിച്ചം ഉണ്ടായിരുന്നു ഒന്ന് ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടാൻ വേണ്ടിട്ട്
ഉം ഇവടേം തന്നെ നല്ല വെയിലെനു എന്തോരു വെയിലേനു അപ്പോര് മഴ പെയ്തെങ്കി വിചാരിച്ചിരുന്നു
മ്മ് ഇപ്പൊ മഴെ നിക്കാൻ വേണ്ടിട്ടാവല്ലേ
ഇപ്പൊ മഴ മഴേ പെയ്തിട്ട ഡ്രെസ്സൊന്നും ഉണക്കാൻ ഇടാൻ സ്ഥലല്ലേ ബക്കറ്റിലിരിക്കാണ് ഡ്രസ് ഒന്നാണ് ഡ്രെസ്സ് ഒണങ്ങാനില്ലാ വിചാരിച്ചിട്ടു തിരുമ്പാതിരിക്കാൻ പറ്റൂലല്ലോ
ആഹ് തിരുമ്പാന് കൂട്ടിവെച്ചിട്ടു ഈ മഴത്തു എന്തു കാട്ടാന
എന്ത് കാട്ടാനാ ഒന്നും കാട്ടാനില്ല അപ്പൊ ബക്കറ്റിലിങ്ങനെ എടുത്തേക്ക ഫാനിന്റെ ചോട്ടില് കൊടുന്നിട ഒലർന്നത് അങ്ങനെ
ഇതില്ലേ ഒണക്കണ മെഷീനില്ലേ
ന്നാലും ഒണങ്ങി ക്കിട്ടേണ്ടേ
ആഹ് ഞങ്ങള് മേല ഇണ്ട് വീടിന്റെ മേലെ ടെറസിണ്ടല്ലോ ടെറസിലിങ്ങനെ അയല് കെട്ടിട്ടിടും
ഷീറ്റക്കെയിട്ടിങാണ്ട് ഇതാക്കിറ്റിണ്ടാവൂ ല്ലേ
ആഹ് അയല് കെട്ടിയിട്ട് അങ്ങനെയിട്ണ്ട് പിന്നെ എന്താ കുട്ടികളൊക്കെ സ്കൂ ചായുടിച്ചില്ലേ
ആഹ് കുട്ട്യാളൊക്കെ ചായുടിച്ചു നിങ്ങൾ ചായുടിച്ചോ ചായക്കെന്താ കടിയൊക്കെ എനിക്ക് രണ്ട് മക്കള്
ആഹ് ഇൻക്ക്
ഇക്കെന്താ ചായക്കൂ എന്താ ചായക്ക് കടിയൊക്കെ
ചായക്കടിന്നും ഒന്നുല്ല പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലെ ഉണ്ടാക്കിന്ന പുട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വരട്ടിയതും ഉണ്ടായിരുന്നു അത് കുടി വൈകുന്നേരം കയിച്ചു
ഉം എന്താ ഉച്ചക്ക് ചോറിന് കറി
ചോറിന്ന് ഇന്നിതേപോലെത്തന്നെ ഉച്ചക്ക് ചോറും ചിക്കൻ വരട്ടിയതും പയറുപ്പേരിം ഒക്കെ
ഉം ഇങ്കാക്ക് ഇന്നൊരു കുടിര്ക്കലുണ്ടായിരുന്നു അപ്പൊന്ന്ങ്ങനെ പോയി നി രാത്രിക്കേക്ക്ത്ത് എന്താണ് ചരങ്ങ താളിച്ചതും പയറുപ്പേരിയൊക്കെണ്ട് പിന്നെ വേണെങ്കി കുട്ടിയക്കല്ലേ ഉം മുട്ടക്കെ പൊരിക്കാത്രതന്നെ
ആഹ് എന്താ ഭർത്താവ് എന്തെയ്യാണ് നാട്ടിലന്നെ
ഏഹ് ആഹ് കസിന്റെ വി ആഹ് അല്ലല്ല ഓര് പുറത്താണ് ഓല്
ആഹ്
പുറത്ത് പോയതാണ്
ആഹ് എന്താ അങ്ങള് സിനിമ ഒക്കെ കാണുവോ
ഞാൻ സിനിമാണ്ടില്ല എനിക്കാണേ സിനിമേനോടൊന്നും ആദ്യക്കെ നമ്മള് ചെറിയ കുട്ടികളായിനൊന്നും ആദ്യൊക്കെ സിനിമയൊക്കെ കണ്ടിരു പ്പൊ അങ്ങനെ സിനിമയൊന്നും കാണോണ്ട് ഇഷ്ടല്ല സിനിമ സീരിയലൊന്നും ഇങ്ങള് സിനിമയൊക്കെ കാണുവോപ്പം
ആഹഹാ ഞൻ കാണും
കാണല്ലേ
ആഹ് എനിക്ക് ചെറിയ മോനാ അതിനൊന്ന പ്രായം ഇങ്ങനെ കാണുന്ന എപ്പോഴും കാണുന്നല്ല നമുക്ക് ഫുന്താ ഫ്രീ ആയിട്ട് ഇരിക്കുവല്ലോ ഒഴിഞ്ഞിരിക്കുമ്പോ മോനൊക്കെ ഉറങ്ങിയാലേ കാണുള്ളൂ
ഞാ ആത്തെ കണ്ടിരുന്നു ഇപ്പ കണ്ടിപ്പ അതിനോടൊന്നും താല്പര്യല്ല
നെറ്റൊക്കെ ഏഹ്
സിനിമാ ഹാളിലൊക്കെ പോയി തിയേറ്ററിലക്കെ പോയിട്ടാണ് കാണലേന്ന് ചോയിച്ചത്
എല്ലാ അങ്ങനെ പോവോന്നുല്ല ഇല്ല ഇല്ല നമ്മുടെ മൊബൈല് ഇങ്ങനെ നോക്കിട്ട് റിലീസ് ആയി വരുവല്ലോ അങ്ങനെ വരുമ്പോ കാണും
എനക്ക് അങ്ങനെ ആദ്യക്കൊ ഇഷ്ടായിരുന്നു ഇപ്പ പിന്നെ അയ്നോടൊന്നും
പണ്ടപ്പ ഇങ്ങള് ഏതൊക്കെ സിനിമകളാ കണ്ടിട്ടുണ്ടാവ്വാ
പണ്ടല്ല കുറെ മുന്നേണ്
ഏതാപ്പ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവാ
അങ്ങനെന്ന് ചോദിച്ചാലറിയില്ല ഹസ്ബൻഡോടെ എന്ത്യ്യും നന്നായിട്ട് സിനിമാണ അപ്പോ ഓലുണ്ടാവുന്ന സമയത്ത് എന്തേയ്യും അപ്പൊ എങ്ങനെ കാണ അങ്ങനെ പുതിയ കുറെ സിനിമകളൊകൊണ്ട് ഓലുണ്ടാവുമ്പോ ഇങ്ങനെ പ്രൊജക്ടറില് ആ എ ഞാൻ പറഞ്ഞു എനക്ക് ഇവിടുന്നേ താല്പര്യല്ല പിന്നെന്താ
ആഹ്
അങ്ങനെ ഉണ്ടാവലോന്നുല്ല ഓല് പോകും ഓല് പോയി കണ്ടാണ്ട് ഓലൊക്കെ പഠിക്കുന്നുണ്ട് അവിടെതാ കളിക്കിണു
ആഹ് എന്നാ ലീ അവധിയാവൂല്ലേ
അന്ന് ശനീം ഞാറുവല്ലേ എന്നാ നാളെം ഓല് രണ്ടു ദിവസായി പൊറപ്പിച്ചണ്ടെങ്കി നല്ല പാണ്ടാണ്
ചെറിയ മക്കളാ
ചെറിയ മക്കളൊന്നുല്ല അഞ്ചാം ക്ലാസിലും മൂന്നാം ക്ലാസിലു ആണ്
ആഹ് പിന്നെന്താ എന്താ ചായക്കടീക്കെ ഇണ്ടാക്കി ഇങ്ങള്
ചായക്കിന്ന് രാവിലത്തെ ദോഷമാവ് ഉണ്ടായിരുന്നു അതേൽക്ക് അപ്പം ചുട്ട് കൊടുത്തുപ്പോ അല്ലാതെ പ്ര കിച്ച് കടിയൊന്നുല്ല
അതെറ്റെ കടി ഇണ്ടാക്കുല്ലോ നമ്മള് ചായക്കടി ഇണ്ടാക്കുല്ലോ
അതെങ്ങനെ
അത് ഈ ദോശമാവിൽ നമ്മളെ ഉള്ളി തക്കാളി എന്താ മല്ലി ച്ചപ്പ് പച്ചമുളകക്കെ ഇട്ടിട്ട് മിക്സെയ്യാ കുറച്ച് മാവെടുത്താ മിക് ചെയ്യാ എന്നിട്ട് അതില് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ചിക്കൻ മസാ- സാലണ്ടല്ലോ അതും ഇടാ കുറച്ച് മുളക് പൊടി ഇത്തിരി മഞ്ഞപ്പൊടി കാണിക്കാന് പിന്നെ ഉപ്പിടാ ഉപ്പിട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മള് ഏഹ്
ഉപ്പിട്ട മാവന്നല്ലേ അത്
ആഹ് ഉപ്പ്‌ട്ടെ മാങ്ങന്നെവും അത് കൊർച്ച് ഉപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടേ നമ്മള് അപ്പത്തിന് അത്ര ഉപ്പ്‌ടുലല്ലോ ആഹ് കൊർച്ച് ഉപ്പ്‌ട്ട്ട്ട് അത് എണ്ണേ ഇവടെ എന്താ വെറ്തേയില്ലേ ആട്ടിയ എണ്ണ ഓയില്
ആഹ് അയില്ട്ട്ങ്ങാണ്ട് പൊരിച്ചെട്ക്കെ കോരിട്ക്കെ ഏഹ് രസണ്ടാവോ അത്?
ഏഹ് അതീക്ക് നല്ല ഉള്ളിച്ചമ്മന്തിണ്ടെങ്കി അടിപൊളി ആവും
ഏഹ് ഉള്ളീം, തക്കാളീം വാട്ടണോ?
ഉള്ളീം, തക്കാളീം മാ വാ അതന്നെ ഉള്ളീം, തക്കാള്ളീം ഒന്നുടിം ഇതാക്കണം വാട്ടീട്ട്
ആഹ് വാട്ടീട്ട് മാവ്ക്ക്‌ടാ
അല്ല മാവക്ക്‌ടല് അങ്ങനെല്ല മാവ്ക്ക് പച്ച അത് പച്ച ഉള്ളി
നിങ്ങള് എങ്ങനെ പറഞ്ഞത് ഇൻക്ക് മനസിലായില്ല ഒന്നൂടെ പർഞ്ഞാണി
നമ്മള് ന്താ മാവ്ണ്ടല്ലോ മാവ് ഇങ്ങക്ക്‌ ഒരു പാടുണ്ടെങ്കി ഇങ്ങള് ഒരു നാലു പേരക്കെല്ലേ ഇണ്ടാവുല്ലു അപ്പൊ ഒരു രണ്ട്, മൂന്ന് കയ്യിലോല്ലെ നാല് കയ്ല് മാവെട്ക്ക ഇന്നട്ട് അതീക്ക് എന്താ കൊർച്ച് ഉള്ളി ഒരു ന്താ ഒരു ഉള്ളി എടുത്തോളി ഒരു മീഡിയം സെ ന്നുള്ളി അത് ചെറിയ ചെറിയ കട്ടാക്കിണ്ടതാക്കിട്ട് നമ്മള് സുർക്കൊക്കെ ഇണ്ടാക്കൂലെ ഈ ബിരിയാണിക്ക് ആഹ് അതില് അതേ പോലെ നമ്മള് കട്ടയ്തിട്ട് അതീക്വല് അതെ പോലെ തക്കാളീം ഒരു അര കഷ്ണം തക്കാളി എട്ക്ക കട്ടെയ്ത്ടാ പിന്നെ പച്ചമുളക് ചെറുതാക്കിട്ട് അരിഞ്ട്ട് ഇടാ പിന്നെ മല്ലിച്ചെപ്പ് വേപ്പിന്റെല അങ്ങനെ അതു ടാ
ഒക്കെ മാവ്ക്കെന്നെ നേരിട്ട്ടാ
ആഹ് ഒക്കെ മാവ്ക്കെന്നെ ഇടാ പിന്നെ കൊർച്ച് മാവൊന്ന് നല്ല ലൂസാവല്ലോ മാവ് അത് കൊർച്ച് തിക്കാ ആഹ് ഒക്കെ കൊർച്ച് കട്ടി മ്മ് കൊർച്ച് കട്ടി കൂട്ടാം വേണ്ടീട്ട് അരിപ്പൊടി ഇടാ
ഞാ ന് അപ്പ നമ്മള് എന്ത്യ്യണ്ട ഇതാക്കൊന്നും മാണ്ട നമ്മള് ഉൾ പൊക്കവടക്കെ ഇണ്ടാക്ണ മായ്രിന്നേ ഉള്ളി ക്ക്‌ നേരെ ഇട അതേ മായ്രി ഇതാക്കലെ ആഹ് ഇഞ് ഒന്ന് ചെയ്തോക്കണം ആഹ് ഇഞ് അങ്ങനെ രൂസം ഇത് എണ്ണ കുടിക്കൊ?
എണ്ണ അങ്ങനെ പിടിക്കില്ല പക്ഷെ രസണ്ടാവും നമ്മള് ചമ്മന്തിക്കെ കൂട്ടി കഴിക്കുമ്പോ നല്ലടി പൊളിയാവും
എങ്ങ് എന്ത് ചമ്മന്തിയാണവിടെ?
നമ്മളെ ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തിന്ന് പർഞ്ഞ തക്കാളിക്കെ നമ്മള് ചമ്മന്തി ഇണ്ടാക്കുല്ലോ
ആഹ് ഉള്ളീം, തക്കാളീം, വാട്ടീട്ട് മിക്സില് അര്ച്ച്ട്ട് ഇങ്ങളെങ്ങനെ ഉള്ളിച്ചമ്മന്തി ഇണ്ടാക്കല്
ആഹ് ഇവിടെ ഉമ്മ ഇണ്ടാക്ക ഉള്ളിതാക്കും ഉള്ളീം തക്ക ന്താ വാട്ടും ഉള്ളി വാട്ടല്ല തക്കാളി നമ്മള് കരെക്കുല്ലോ
ഉം ആഹ്
ആഹ് എന്താ രണ്ട് ഭാഗം മൊരിഞ്ഞെടുക്കുല്ലോ അങ്ങനെ മൊരിചെടു ക്കും ഇന്നട്ട് അയ്ക്ക് ത ന്താ വെല്ലുള്ളി ഇടും ഇന്നട്ടയ്ല് കറിവേപ്പിന്റെല ഇടൊ കറിവേപ്പിന്റെല ഇടൂല ഇൻക്കറീലട്ടോ ഇവടെമ്മണ്ടാ
ആഹ് ഉള്ളി ഞാനുള്ളീം, തക്കാള്ളീം എന്ത്യ്യും ഒന്ന് വാട്ടും ഒന്ന് ചൂടാക്കിട്ട് അയിന്റെള്ള്ക്ക് ഞാന് ചെൽപ്പം മല്ലി ചെപ്പ് ഇണ്ടെങ്കി മല്ലി ചെപ്പ്ടും വേപ്പിന്റെലണ്ടെങ്കി വേപ്പിന്റെലിം ഒക്കെടും ഇന്നട്ടെന്തെയ്യും നല്ലോണൊന്ന് ചൂടാക്കി ഇട്ത്തിട്ട് നന്നായിട്ടെന്തെയ്യും മിക്സിലണ്ട് അട് അട്ച്ചെടുക്കും മ്മ് നമ്മളീ എന്താണ് ഉഴ്ന്നിട്ടെ ദോശക്കൊക്കെ നല്ല രസാണ് ചട്നി ഇഡലിക്ക്
ണ്ടല്ലോ ആഹ് അങ്ങനത്തെ തെന്നെ ചമ്മന്തിയെന്നെ
ചമ്മന്തി ആ മനസ്സിലാ ഞാന്ണ്ടാക്കല്ണ്ടങ്ങനെ അല്ലെ ചെലോല് കാണാന്നൊക്കെ പരിപ്പൊക്കെട്ട്ങ്ങാണ്ട് ഇണ്ടാക്കും ഇന്റെ അമ്മായിണ്ടാക്കും പരിപ്പൊക്കെട്ടിട്ട് നല്ല രസാണ് ഭയങ്കര രസാണത് അതാ ചോദിച്ചത് ഞാന്.
കാരണം നമുക്ക് രാവിലെ മാവ് ബാക്കിയൊക്കെ ഉണ്ടെങ്കി കൊറച്ചൊക്കണ്ടാവല്ലോ ബാക്കി ആക്കിട്ട്. ആഹ് അപ്പൊ ന്നമ്മള് വൈകുന്നേരം അതേപോലെ കടിണ്ടാക്കും.
ഉം ക അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല.
പിന്ന ഇങ്ങട്ട് പോര്. ഉം മോനിണ്ട് ഇവടേ ഏഹ് അത്രൊക്കെ പോവല്ണ്ട്.
എവിട്ക്ക യാത്ര പോയെ ലാസ്റ്റ് പോയ യാത്ര ഏതാണ്? ലാസ്റ്റ് പോയ യാത് ത്രേ ഏതാണ്ന്ന് ചോദിച്ചത്
അതന്നെ ഞങ്ങള് എന്താ ദൂരയാത്രയൊന്നും അങ്ങനെ വൺ ഡേ ടൂറ് അങ്ങനെ പോവ.
അങ്ങനെല്ലേ
ഉം കാക്കുന് ഞായറാഴ്ച മാത്രേ അവധി ഉണ്ടാവേ
ന്ന്ട്ട് എപ്പ്ളും പോവോ അതോ എപ്പളെങ്കിലും
ഞായറാഴ്ച്ചക്കെ ആവുമ്പോ ചെറിയ ചെറിയ സ്ഥലത്ത് പോവും ഇപ് ഇപ്പ അങ്ങനെ എൻ്റെ കോഴിക്കോടൊക്കെ പോയിനെ അയിൻന്താ ഇവിടെ ടെ അടുത്തന്നെ.
ആഹ്
പിന്നെ ഒരീസ ഇരിന്നിങ്ങനെ കറങ്ങും മാത്രന്നെ അല്ലാതെ അങ്ങനെ ദൂരേക്കൊന്നും പോകലില്ല.
ഞങ്ങളങ്ങനെ ദൂരൊക്കൊന്നും പോവൂല ദൂരക്ക് പോയത്‌ കൊർച്ച് മുന്നേ ഊട്ടിക്കാണ്. പിന്നെ എട്‌ത്ത്ക്കെദിയെനെലൊക്കെ പോവും അത്രമതി ന്നമ്മക്ക് അത്രേ ആഗ്രഹം തന്നെള്ളു. വല്ല്യൊരു പോക്കൊന്നും വാണ്ട. അപ്പളെങ്കിലൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവാ ചു ആ അമ്മക്ക് പൊർത്തൊന്ന് കൊൺണ്ടെങ്കാണ്ട്. ഫുഡൊക്കെ എന്തേലും വാങ്ങി തെരാ. അത്രെ ആഗ്രയിച്ച്ണുള്ളൂ അത് മതി കൂടുതലൊന്നും വാണ്ട നമ്മളോക് പോല്ണ്ട്ന്ന് എന്ന് ന്നമ്മളെ തോന്നിപ്പിച്ചാന് ബോധ്യപ്പെടുത്താന്.
ഉം പിന്നെ ആ നാട്ടിലന്നെ ഷോപ്പില്
ആഹ് എട പിന്നെ ലാസ്റ്റ് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ
ഉം ബീച്ചിലന്നെ അധികം പോവല്.
രസാൺലെ കടപ്പുറം ആ തിരമാല
അവിട്ത്തെ ബുൾസൈ
രസാണ് കാണാന് ഭയങ്കെര ന്ന പ്ര ത്രേകിച്ചൊന്നും ഇല്ലെങ്കിലും.
മയി നമ്മടെ ഇത് ‌തലച്ചോറും മൈൻഡോക്കെന്നണ്ട് റിലാക്സ്
അത് വെരും അത് നമ്മൾന്തന്നറിയോ നമ്മളീ വീട്ടിന്ന്ണ് പൊർത്തിറങ്ങിയാ തന്നെ കൊറെ നമ്മള് ശെരിയാവും. കരണം നമ്മള് അയിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല പിന്നെ അവിടെ കാണണ കാഴ്ച്ചകള് അതൊരു രസാണ്. മ്പ്ടെ വന്നാ നമ്മള പയ്യെരം പാരാപ്തം പറയാനല്ലാതെ നമക്ക് വേറോന്നിനും സമയല്ല.
ഈ കുട്ട്യോളെ ഇജ്ജ് ചുറ്റി പറ്റിയാവും
ആ ഈ കുട്ടിച്ചട്ടി അല്ലെങ്കി കുട്ട് കുട്ട്യാക്ക് വെയ്യ അല്ലെങ്കി അങ്ങനെ ഇങ്ങനെ അല്ലെങ്കി വീട്ട്ത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുയിട്ട്.
ആഹ്
പിന്നങ്ങനെ പോയി കയ്യ് പോമ്പോ പിന്നെ ന്നമ്മുക്കൊന്നുല്ല പിന്നെ പോണ സൊഗല് മാത്രോള്ളൂ.
ഉം ന്നാണ് നമുക്ക് അധികം ആഹ് അയ്ക്കോട്ടെ ശെരി.